ഹലോ ആ കേക്ണ്ല്ലേ
ക്കുന്നുണ്ടോ ആ കേക്കാം കേക്കാം
എന്തെല്ലാം വിശേ വിദേശങ്ങൾ
അലഹമ്മദില്ല സുഖമായിട്ട് പോകുന്നു അവിടെ എന്താണ് വിശേഷങ്ങള് സുഖണോ എല്ലാർക്കും
ആഹ ശഖം
അത
ചായ കുടിച്ച മയ ഇപ്പ ചെറുതായിട്ട് പാറ്റുന്നുണ്ട് രണ്ടു ദിവസം തീരെമായി ഇല്ല ഇനി ഒന്ന് കൊറച്ച് മഴൊക്കെ ഉണ്ട്
ഉണ്ടല്ലോ ഇവിടെ ഇന്ന് ഇവിടെ കുറവുണ്ട് ഇന്നലെയക്ക് നല്ല മഴയായിരുന്നു എന്നിപ്പോ വലിയ പ്രശ്ന ല്ല വെയില് വന്നിട്ടുണ്ട്
ആഹ ആഹ
പക്ഷെ വൈകിട്ട ആകുമ്പോ മഴക്കാർ വന്നിട്ട് നല്ല മഴ വരും
ആ ആ ഇവിടെ രണ്ടു ദിവസം അല്ല വെയിലേനും ചൂടേനും ഇന്നിപ്പം കുറച്ച് മായള ഇത്
ആഹ ഞങ്ങക്ക് രണ്ടു ദിവസം നേരെ തിരിച്ചായിരുന്നു മഴയായിരുന്നു ഇന്നിപ്പോ വെയില് വന്നു വെയില് വന്നപ്പോ എല്ലാ തുണികളും അലക്കാനായിട്ടി ഇട്ട് എല്ലാം ഒക്കെ അലക്കിക്കൊണ്ടന്ന് ഒറ്റ ദിവസംല്ലേ വരൂ അതെ പിന്നെ ഇതൊക്കെ കോ ആഹാരം കഴിച്ചോ
ഓ അടിക്കാനായലേന
ചാരി ഇവിടെ ഇപ്പ ആഹാരം കഴിഞ്ഞതേ ഉള്ളു
ആന്താ ലേറ്റയി
ആഹ താമസിച്ചു പോോയി കാരണം ഇവിടെ എറെ ഉമ്മ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിള്ളേർക്ക് അപ്പൊ പിള്ളേരൊക്കെ പോയിട്ട് ഈ പറഞ്ഞില്ലേ ഇന്ന് വെയില് വന്നത് കൊണ്ട് എല്ലാക്കെ ഉണക്കാനുംതുക്കാനൊക്കെ ഉണ്ടായിരുന്നു എല്ലാക്കെ വൃത്തിയാക്കി എല്ലാക്കെ കൊണ്ട വന്ന് വെച്ച് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാ ഞങ്ങളിവിടെ കഴിക്കാറ അപ്പൊ ഉപ്പായും വന്ന് ഉമ്മായും വന്ന് ഞാനും കൂടെ ഇരുന്നാ കഴിച്ചേ അപ്പൊ ലേറ്റ് ആയി
ആഹ അങ്ങനെങ്ങ പഠിക്കുക
ഞാന് പഠിക്കല്ല പഠിത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു കച്ചവടൊക്കെ ഉണ്ട് ഈ തയ്യലിറതും ചെറിയൊരു ഹോട്ടല് പോലെയൊക്കെ ഉണ്ട് പഠിത്തൊക്കെ കഴിഞ്ഞു അപ്പൊ അത്
ഡ്രെസ്സിൻ്റതാണോ
ആഹ് ഡ്രെസ്സിന്റേനാ ആഹ് വസ്ത്രത്തിന് ബിസ്നസ് ആയിറ്റല്ല പിന്നെ ഈ തയ്യലിന്റി ത് ഒത്തിരി യൂണിഫോമ ക്കെല്ലെ ഈ സ്കൂളിന്റെ ആഹ് അപ്പം യൂണിഫോമും കാര്യങ്ങളൊക്കെ ആഹ് തൈക്കുന്നുണ്ട് എന്റെ ഉപ്പ തയ്യൽക്കാരനാ
ഒ ഒ
അപ്പൊ ഉപ്പആണത് മെയിൻ ആയിറ്റ് ചെയ്യുന്നതും ഉപ്പതൈക്യും പിന്നെ ഞാൻ ഇതിന്റെക്കാ എ മ് ഷോപ്പ് ആ ഒണ്ട് ഒണ്ട് ആ കടയൊണ്ട് കടെൽ അ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാര് തൊയിലാളികളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം ഈ സ്കൂള് തോറക്കാർ ആ മ്പഴ്തെക്കും നമുക്ക് ഒത്തിരി ഇത് വരും ആ അതിന്റെ വരും പിന്നെ പർദ്ദ തൈക്കാറുണ്ട് ഉപ്പ അപ്പൊ പർദ്ദടെ ഇതൊക്കെഇണ്ട് ഉപ്പെക്ക് ഗൾഫിൽ ഇതിന്റെ മ് ബിസിനസ് ആന്നേ അപ്പൊ നാട്ടില് ഇപ്പൊ വന്നേക്കുവ ഇപ്പം കുറച്ച് നാളത്തേക്ക് ഇപ്പൊ യുദ്ധൊക്കെ ആയിര്ന്നില്ലേ അപ്പൊ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് വന്നേക്കുവ ഞങ്ങളെല്ലാവരും ഗൾഫിൽ ഗൾഫിലായിര്ന്നു അപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നാട്ടിലേക്ക് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഇതക്കെ കഴിഞ്ഞിട്ട് പോകാംന്നുള്ള രീതിക്ക് അപ്പൊ ഇങ്ങനെ തയ്യൽ തയ്യലിന്റെ ഇതാ നോക്കവു ഉമ്മക്ക് ആഹ് ഉമ്മ ഏ ടീച്ചർആരുന്നെ അപ്പൊ ചെറിയ ട്യൂഷനും കാര്യങ്ങളൊക്കെ അപ്പ അങ്ങനെ പോന്നു വീട്ടിന്ന് എടുക്കല് ആ വീട്ടിലാ പിള്ളേര് വരുന്നേ കട കട വീടിനോട് ചേർന്ന് തന്നെയ അപ്പൊ അപ്പൊ ഈ ആ പർദ്ദഇണ്ട് ചുരിദാർ തൈക്കും
ഇനി ഗൾഫിലേക്ക് പോകുന്നില്ലേ
ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഇവിടെ വന്ന് കട ഇതൊക്കെ ആയില്ലേ ഇപ്പൊ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോം ഇപ്പ ഈ യുദ്ധത്തിന് ഇതൊക്കെ ഇപ്പൊന്നല്ലേ അവസാനിച്ചേ ഇപ്പൊക്കെന്ന് സമാധാനം വരുന്നല്ലേ ഉള്ളൂ അപ്പൊ ഗൾഫിൽ നല്ല രീതിക്ക് അത് ബാധിച്ചാര്ന്നു ഞങ്ങക്കൊക്കെ അപ്പൊ അപ്പോഴ്ത്തേക്കാ ഇങ്ങോട്ട് വന്നേ ഇനി എല്ലാക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പോകാന്ന് കരുതി ചെറിയൊരു ഹോട്ടലിന്റെ ഇതൊക്കെഉണ്ട് അപ്പൊ അവിടുത്തെതും എല്ലാം കൂടെഒക്കെ ആയിട്ട് ക്കെ അങ്ങനെങ്ങ് പോകുന്നുണ്ട് ആഹ് അവിടെണ്ട് അങ്ങനെ പിന്നെ വേറെ എന്താ ഫുഡ്‌ന് എന്തായിര്ന്നു ഇന്ന് ആഹാരം എന്തായിര്ന്നു
മുട്ടേം
ആ മീന് കിട്ടാറുണ്ടോ മഴയായിട്ട്
കിട്ടല ഒണ്ട്
കിട്ടലൊക്കെണ്ട് ഞങ്ങക്ക് ഇവിടെ ഞങ്ങക്ക് കിട്ടൽ കുറവായിര്ന്നു മഴയ്ള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിര്ന്നു ഇപ്പൊ കൊഴപ്പഇല്ല പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കോഴിയാ വാങ്ങിയെ
ഓഹ്
കാരണം ഇന്ന് കിട്ടാൻ ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ മീനൊക്കെ കഴിയുന്നുണ്ട് ആ ഇപ്പൊ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും പോയി വാങ്ങുന്നത് അപ്പൊ ഇന്ന് മീൻ ചെറിയ നെത്തോലി നിങ്ങളവിടെ പറയണേ നെത്തോലി മീന് ഉണ്ട് ഹലോ കൊഴുവ
ആഹ് അറിയു ല്ല എന്താണ്
ആഹ് ചെറിയ മീനുണ്ട് കുഞ്ഞു മീൻ അത് ഞാൻ ഫ്രൈ ചെയ്യുന്നതാ നത്തോലിന്ന് പറയും ഞങ്ങളവിടെ അതൊക്കെ നിങ്ങൾ അവിടെ ഏതൊക്കെ മീനുകളുടെ ആണ് കിട്ട കിട്ടുന്നെ
ഇവിടെ
ചൂരയൊക്കെ ഉണ്ടോ ചൂര
എങ്ങനാ
ചൂരയൊക്കെ ഉണ്ടോ ചൂര വാള മത്തി
ആഹ് അമ്മേ മത്തിയുണ്ട് മറ്റേതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇവിടെ വേറെ എന്തായിരിക്കും പറയാ
ചൂര ഹാ ഹാ ടു ടൂണ എന്നും പറയും ടൂണ ചൂര നെയ്മീൻ
നെയ്മീനും
ആഹ് അത് ഓരോരോ പ്രദേശത്ത് ഓരോ ല്ലേ ഞങ്ങളവിടെ കണവ അഥവാ കണവ എന്ന് പറഞ്ഞ മീൻ ഉണ്ട് അത് നിങ്ങളവിടെ കൂന്തൽ ആയിരിക്കാം പല സ്ഥലങ്ങളില്
ആഹ് കൊണ്ട് കൊണ്ട്
കൂന്തൽ ഞങ്ങളവിടെ കണവേന്നാ പറയും
ഹാ ഹാ
അത് എനിക്ക് ഈ കൂന്തൽ കാര്യങ്ങളൊക്കെ ഞാന് പഠിച്ചു കഴിഞ്ഞതാ പഠിച്ചൊക്കെ കഴിഞ്ഞു മുമ്പ് എനിക്ക് ഇവിടെ നാട്ടില് ജോലി ഉണ്ടായിരുന്നു ഞാന് പിന്നെ ഡിഗ്രി ബി ബി എ ഏർപോട്ട്
എയർപോർട്ടില് വർക്ക് ചെയ്യാനും
ആ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആളാ
പിന്നെ എന്തേ നിർത്തിയത്
ഞാന് ഗള്ഫിലോട്ട് പോകുന്ന സമയത്തിന് നിർത്തിയിട്ട് അവിടേക്ക് നോക്കിയതാ
ഉ ഇപ്പം പോവലില്ല
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗൾഫില ഈ പ്രശ്ന
ഇനി ജോലി നോക്കുന്നില്ലേ
നീ ഇൻഷ അല്ല നോക്കണം ഇതൊക്കെ ഒന്നും കഴിഞ്ഞിട്ട് നോക്കണം
ഉം ഉം
ഞാന് ഇവിടെ നമ്മള ഇവിടടു അടുത്തുള്ള ഒരു എയർപോർട്ടിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്
ഉം ഉം
വേറെന്താണ് നിങ്ങൾ പഠിത്തൊക്കെ കഴിഞ്ഞോ
ആഹ് ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിങ്ങനെ നിക്കാണ്
നിക്കാണ് ഓക്കേ ഓക്കെ ഏത് ഏത് വിഭ് അതായിരുന്നു
ഞൻ ബികോം അടുത്തിനേത്
മ മ
നിങ്ങള് ബി ബി എ കഴിഞ്ഞ് വേറെന്തോ കോസിനി ചേർന്ന് അങ്ങനെ കയറിയതാ
ഇല്ല ഞാന് പഠിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ജോലിയായി ഞാൻ ഡിഗ്രി കഴിയും മുന്നേ എനിക്ക് ജോലിയായി
അതെങ്ങനെ
അത് എന്തോ
അറിയ്ണ ആരെങ്കിലും
അല്ലല്ല ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് ഞാൻ എല്ലാത്തിലും പോയി പങ്കെടുത്ത് കിട്ടിയതാ
ഉം ഉം
ഞാൻ പഠിച്ച ആ സ്ഥലത്തു നിന്ന് നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കി പറയുമായിരുന്നു അപ്പൊ അവിടെ പോവ്വായിരുന്നു അപ്പ തന്നെ ഞാൻ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയതാ ഞാൻ
ഡിഗ്രി കഴിഞ്ഞ് നേരെ കേറിയതാല്ലേ
അതെ ഡിഗ്രി കഴിഞ്ഞ് നേരെ കേറി ആ പിന്ന ഒന്നും പഠിക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല
അവിടെ എന്തായിനു പണി
ങാ ഗൾഫിലോ ഗൾഫില് ഇതിന്റെ പണിയല്ലാരുന്നു
അല്ല എയർപോർട്ടിൽ എന്തായിരുന്നു
എയർപോർട്ടില് നിങ്ങ് നിങ്ങളെ പരിശോധിക്കില്ലേ നി ങ്ങള് ഗൾഫിലോട്ടൊക്കെ പോവുമ്പോ ആ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടോ ആ അപ്പം പോവുമ്പം നിങ്ങൾടെ കൊണ്ടുവരുന്ന അ അതെ പോവാനുള്ള വിധി വിധി ഉണ്ടാവട്ടെ ഒരിക്കലേലും പോ കാണണംഅവിടെക്കെ ആ അപ്പൊ അവിടെ കൊണ്ടുവരുന്നെൻ്റെ ചെക്കിൻ കാര്യങ്ങളില്ലേ നിങ്ങളെ ബാഗും കാര്യങ്ങളും നിങ്ങള് കൊണ്ടുവരുന്ന കാര്യങ്ങളും പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ സുരക്ഷാ സംവിധാനം നിങ്ങളെല്ലാം ചെക്ക് ചെയ്യല്ലേ അതൊക്കെയായിരുന്നു. നല്ല നല്ല കോഴ്സുകള് എടുത്ത് പഠിക്ക നല്ല നമുക്ക് കരിയറ് നല്ലൊരു ഉയർച്ച ഇണ്ടാവും വെറുതെ നിക്കാതെ കാരണം വെച്ചാല് ഇപ്പൊ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ വരുന്ന സമയാണ് പഠനം സ്‌റ്റോ ആ നിർ ത്തരുത്
ആ ഞാനിപ്പ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് ചേർന്ന്ണ്
അതെ അതെ അതെ ആ ഗവൺമെന്റ് പരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെ നമ്മള് കൂടുതല് അ് നോക്കുന്നതായിരിക്കും നല്ലത് ഈ നമ്മളെ പി എസ് സി കാര്യങ്ങളൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട അതിലേക്ക് അപേക്ഷിക പി എസ് സിടെ പരീക്ഷകള് വരുമ്പഴത്തേക്ക് എഴ്താ എവിടെയൊക്കെ നമുക്ക് ചാൻ സുണ്ടോ അതിലെല്ലാം നമ്മള് കേറ കാരണം നിങ്ങള് ചോദിച്ചില്ലേ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് കാരണം ഞാൻ എന്തെങ്കിലൊര് ചാൻസ് വന്നാല് അത് മാക്സിമം വിനിയോഗിക്കുവായിരുന്നു അത് കളയില്ല കിട്ടുമോ കിട്ടില്ലയോ അത് നമ്മളെ രണ്ടാമത്തെ കാര്യാ മാക്സിമം പരിശ്രമിക്കാം
പിന്നെ പിന്നെ ആ ആ വേറെന്നു